എന്തൊക്കെ ഇണ്ട് വിശേഷം ഹലോ
ഹലോ
ഓയി കേക്ക്ല്ലെ
ആ ഇപ്പ കേക്ക്ണ്ട്
എന്തെക്കെ ഇണ്ട് വർത്താനം
ഒക്കെ നല്ല സുഖാണ് ഇങ്ങനെ പോണ്
ഉം
ചോറൊക്കെ ആ ചോർപ്പ തിന്ന് ഇങ്ങനെ കട്ക്കാ ഇല്ലെയ് ഓൽക്ക് പാൽ കൊട്ത്ത് ഇങ്ങനെ കയ്‌ക്കാ കട്ക്കലൊന്നും ഇല്ല കട്ക്കാനൊന്നും ഈ മക്കൾ അയ്ക്കൂലാ സുഖല്ലാത്തെയ് കൂടി കെർച്ചേരം കട്ക്കാൻ ഓൽ അയക്കുലാ
ഉം
ഓൽക്കും മാണം ഫോണ് ഇപ്പ അയ് വാങ്ങിക്കൊണ്ടരാ
ഏ
ഫേസ്ബുക്കും വാട്സ്അപ്പും ഒക്കെ ഒന്ന് തൊർന്നോ നിനക്ക് ഒന്നര കഴിഞ്ഞ് അല്ലെ ചായ കൊണ്ട് പ്ലേ സെപ്റ്റംബർ ആറിന് രണ്ട് വയസ് സായി
രണ്ട് വയസാവല്ലേ
ആ അംഗനവാടിയിലൊക്കെ പോയലടങ്ങല്ല പിന്നെ ഫ്രീ ആവുള്ളൂ
ആ മൂന്നര വയിസാണ്ടേ അംഗൻവാടി ക്ക് പോവാണെങ്കിലും
ആഹ മൂന്ന് വയസ്സ ഇരുത്തല്ലോ
ആ മൂന്നു വയസ്സ്ചേർത്ത്
ഒരു കൊല്ലം കൂടി കഴിയണം
ആഹ് പെൺകുട്ടികളാരണ്ടാളും
രണ്ടും പെൺകുട്ടി തന്നെ
ഇപ്പൊ സ്കൂളട്ട് വരാനായില്ലല്ലേ
സ്കൂൾവിട്ട് വരാനായി
ആ
എന്നാ പിന്നെ ഫോണും ഫുള്ള ഓള കയ്ല്ല
ആഹ
ഫോൺ വാങ്ങിയച്ചേന ജനാല ഓള് യുകെജി ല്ല ഫോൺ ണ് വാങ്ങിയിട്ട് ഓ ഫോൺ വാങ്ങി വച്ചിട്ടാണ് ജനാന്റെ ചില്ല് എറിഞ്ഞ് പൊട്ടിച്ച
ഏ
എപ്പളാ ഞങ്ങള് കണ്ടില്ല ആ എപ്പളാന്നും കണ്ടിട്ടല്ല ഇന്നലെ ഡിസ്പ്ല കുക്ക ആ സമയം ഉൾടാനച്ചേജനാല ചില്ല് പൊട്ടീനല്ലോ അപ്പ ഞാൻ ചച്ചാ എങ്ങനെ കുട്ട ഫോണിനായിട്ട് ഞാൻ എറിഞ്ഞുപൊട്ടിച്ചാണ് അ സ്കൂള പോണ ടൈമ് ബസ് ആഹ്
ഉം
പത്തു മിനിറ്റ് അയില് പ്പൊ ഞാൻ നേരെ ന്നെ അടിച്ച് താ ക്കൊന്നും മാണ്ട കരഞ്ഞോണ്ട് പോവും ചായ കയ്ച്ച ജാരിച്ചാണ്ട്. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഓളെ പ്പച്ചിനോട് ചോയ്ച്ചായിരിയ്ക്കണേ മാണ്ടി അപ്പൊ ഓളിന്നോട് പറയാ ഇമ്മ ജ് പറഞ്ഞിട്ടില്ലേ പ്പച്ചിനോട്
ഓക്ക് പേടിയാണ് ന്നാലും ഒരു കാതല്ലോപ്പ ആ എല്ലങ്ങനെ ഒരു ല്ല പെട്ടെന്ന് അറിയില്ല മുകളില ഒരു ചെറിയ ഒരു
ആ ആ
സ് ണ്ടാവല്ലോ. മൂന്ന് മൂന്നു കള്ളില്ലെ ജനാല മേലെ ചെറിയൊരു കള്ളി അതിനാ പറ്റിയ്
ആ മുകളിലൊര് ഇതുണ്ടാകും
കൂടുങ്ങനെ നെറ്റിപ്പട്ടം മാതിരി കൊടുത്തൊണ്ട് പെട്ടെന്നൊന്നും അറിയില്ല
അ ആ
ഉം ഉം പ്പം ഈ മക്കക്കൊക്കെ ഒരു വാശിയാണല്ലോ ഫോണിന്
മരുന്നുകളൊക്കെ ഇടിക്കാ അത് ഒഴിക്ക പിന്നെ ങ്ങനെ ഓൽമെന്റിന്റെ കഴുത്തൊക്കെ വെട്ടി - ഓൽമന്റാകെ ഇതായിണ് അ അപ്പൊ ഞാൻ വിചാരിച്ച ങ്ങനെ അവിടൊരു മഞ്ഞ ഓല്മന്റ് മു മുറിവിന്റെ ഓല്മന്റ് ഇങ്ങനെ മഞ്ഞക്കളർ കണ്ടപ്പൊ നോക്കുമ്പോ ണ്ട് ഓളത് മുറിച്ച് വെച്ച്ണ് കാണാത്ത കുറേ പണി ചൊമരാണെങ്കി ഫുള്ള് ചിത്രരചന
ചിത്രരചന
ഇപ്പൊ കൂടിരിന്ന്ട്ട് ഒരു കൊല്ലം ആവ്ണൊള്ളൂ. ഒരു കൊല്ലയിപ്പം ഏ ദുൽഖഅത് ദുൽഖഅതിൽ.
പിന്നെ ത്ണ്ടല്ലോ സ്പോഞ്ച് വാങ്ങാൻ കിട്ടല്ലോ അതോ
ചെളിയ ചൊമര്മത്തെ കറൊക്കെ പോവും
ആഹ്
വേഗോ രായാലേ ഒന്നും
പോം കളിച്ചാനൊന്നും പോവൂലേ കുട്ട്യാളൊപ്പൊന്നും
ഓളായിന് വടെ അയൽവാസിണ്ട് പ്രസവിച്ചിടക്കാൻ പോയി ഓളെ ചെങ്ങായ്ച്ചിന്റെമ്മ അപ്പൊ ഓളെ സ്വന്തം വീട്ടിലാ നാളെ വെരും പറഞ്ഞു ഇന്ന്പ്പോ വീടൊക്കെ നന്നാക്കി തീ ഓളമമീം ഏട്ടതീം ഒക്കെ നന്നാക്കി പോയി നാളെ വെരും വന്നാ പിന്നെ ബക് കൊറേ സമാദാനം
ആഹ് ഞ്ഞി പിന്നെ കൊറേ പൊറത്ത് പോയി കളിക്കുമ്പോളേയ് കൊറേ ഫോണ് മ്മന്നൊക്കെ ഒന്ന് വിട്ട്ക്കും
ആഹ്
ബല് രണ്ടാലും അങ്ങനെ തല്ലൂടോ
ഏ കിട്ടും അങ്ങട്ടും ഇങ്ങട്ടും നന്നാക്കി കിട്ടും രണ്ടാളും കാട്ടും ഒരാള് ഒരാള്ന്ന് പറേൻ മാത്രന്നൂല ഇന്ന് ഒരാള് കാട്ടാണെങ്കി നാളെമാറ്റാളേകാരം കാക്കു ഇത്ങ്ങള് ഭയങ്കര സ്നേഹ. സ്നേഹ ഇല്ലാതൊന്നും ഇല്ല. ഇത് കിട്ടിയാല് കൊടുക്കക്കെ ചെ യ്യും പക്ഷെ നല്ലോ കാട്ടും ചെയ്യും കടിക്കലാണ് ഞാൻ അതാണ് എടങ്ങേറ്
ആഹ് പുതിയ പല്ലും അല്ലെ നല്ല ഇതുണ്ടാവും
ആഹ് പണം കെട്ടോ ഓ റബ്ബേഅത് പടഞ്ഞ് നിലോളിച്ചും ഇന്നൊരു
കളിച്ചനിജോ അപ്പൊ കളിച്ചെന്റെ ഇടയില് തല്ലു കൂടും മുടി ക്കേറ
അ ഒരാൾത്ത ഒരാളത്തേൽ ഉടുക്കുകയാണെങ്കിലോ അങ്ങനത്തൊക്കെ ഒരു വാശിയ ഒരാക്കൊരു ഉം
രസാണ് കുറച്ചുകണ്ട് വലുതായി കി കിട്ടണതേ
ഉം അപ്പൊ ഇന്നലെ ഉപ്പച്ചി എന്റെ തലേടുന്ന് നോക്കിയതാണ് ഞാൻപ്പച്ചി തല വെച്ച് കൊടുത്തപ്പം ഒരാള് ഒരാളോട പറഞ്ഞത് അലും മറ്റൊടും പോയി നോക്കി കേട്ടോ മറ്റോള് നോക്കണേന് മറ്റോട് തല്ലുകാ
തല്ല് ആഹ്
അതല്ലേ രണ്ടാക്കും ഒരു വാശി
ഉം
ഒരാളെന്താ ചെയ്യണെ അതന്നെ മ
പിന്നെ ഇപ്പ ഈ അറ്റ കുട്ടികൾഉണ്ടായാലും ഒരാക്ക് പൻസാ
ആഹ് ഒരാൾക്ക് ഒക്കെ വലിച്ച് ച്ചാ നാളെ മറ്റാക്ക് ആവും
ആ ഉം
ഉണ്ടായിനി പനി ഇപ്പം മാറിയിട്ടുള്ളൂ രണ്ടാക്കും പനി
ആ
ആകെ പെൽത്താ തുടങ്ങിയത് അതിന്റെ ഒരാക്ക് കളിക്കും പിന്നെ മറ്റേവൾ കൊടുങ്ങി പിന്നെ വല്യവക്ക് കൊടങ്ങി എനിക്കൊടങ്ങി ഏതൊക്കെ കഴിഞ്ഞ്
നിങ്ങളെ കുടുംബത്തിലുണ്ടോ രണ്ട് കുട്ടികളുണ്ടോ
എന്റുമ്മാന്റെ എന്റെ അമ്മോടെ മകനുണ്ട്
ആഹ്
ഓന് ഒറ്റ കുട്ടികള് ഓന് ആൺകുട്ടികളാ
ആ ആഹ്
ആ അ വിറ്റ പൂതിയില്ലേ അങ്ങനെയല്ല ഓരോടത്തരു കഷ്ടപ്പാട് കേൾക്കുമ്പോള്
ആഹ
മനസ്സിലൊരു ആഗ്രഹം ഇണ്ടാവുല്ലെ എരട്ടകുട്ടിളേ ന്ന്‌ പറീംമ്പോ മറ്റുള്ളവടത്തൊക്കെ കാണാൻ ഭയങ്കര രസാ ഒരു അമ്മക്കെങ്ങനെ മാണന്നൊല്ല ഒരു ചിന്ത
ആ
പിന്നെഇന്റെപ്പാന്റെ അനിയനും അനിയനും അതിന്റെ ഒരു പെങ്ങളും ഉണ്ടായിനി
ആഹ
ഓല്റ്റാള പിന്നെ ആഹ അങ്ങനെണ്ട് പിന്നെ എന്റെ ആങ്ങളുണ്ട് എന്റെ വാപ്പ ആദ്യം കല്യാണം കഴിച്ചൽ ഒരാങ്ങളുണ്ട് ഓന രട്ടെ കുട്ടിയാള കു കുടുംബത്തിലൊക്കെ ഉണ്ട്
അങ്ങപ്പൊ പറഞ്ഞ കേ കേട്ടട്ട
ആ എന്താ എല്ലാരും പറയും പാരമ്പര്യ ആഹ കൊറെ എടങ്ങാറായിന്പ്പാ അവിടെ എത്തില്ലേ ഒരുവയസ്സും കൂടി കഴിഞ്ഞ അതെക്കെന്നേണ്
പിന്നെക്കെ ഓലത് ഓല് നോക്കാനായില്ലേ
ആ സ്വന്തണ്ട് ചെയ്യാന ആവണം എന്നാ പിന്നെ കുഴപ്പല്ല
അ ആ
ഇന്റെ മാപ്പളക്ക് അയനെല്ലഷ്ട്ട എരട്ട കുട്ടികളെ ആ അയ ഒരേ മാതിരിഡ്രെസ്സ് ഇട്ട് അങ്ങനെക്കെ കാണുമ്പളേ
ഞങ്ങളെ കുടുംബത്തിലെ
ഇന്റെ കുടുംബത്തിൽ ഇല്ല
അവിടെണ്ടോ ബടണ്ടോ
ആ ഇവലെ കുടുംബത്തില് ഇണ്ട് ഹസ്ബന്റിനെ അനിയന് രണ്ട് എരട്ട കുട്ടികളാ
ഏ
രണ്ടു ആൺ കുട്ടികളാ
ആ
ഇബലെ ഇപ്പ ആദ്യം കല്യാണം കഴിചീല്
ആ
അയില് അങ്ങനത്തതില് ഹ
ആഹ് അങ്ങനെണ്ട്ന്റെ ബാപ്പാ ആദ്യംകല്യണം കഴിചേലുള്ള ആ ങ്ങൾക്കുണ്ട് ഏരട്ടകുട്ടികള് അത് ആൺട്ടികളന്നായാ ഇപ്പൊ വലിയതായി ട്ടോ സ്റ്റക്കായി പായി എന്നിട്ട് അല്ല കല്യാണം കഴിഞ്ഞ് കൊണ്ടന്ന ഉടനെ ഏ ഉടനെണ് പ്രത്യേക കൊള്ളത്തി ഉള്ളിൽ അപ്പായിട്ടൊരു ഒരു പാത്രം പതിമൂന്ന് വയസ്സായിണ്ടാവും
ആഹ ആഹ
സൈക്കൾമല് ഇങ്ങനെ പോകുന്നതുകാണാം അത ങ്ങ ഡ്രെസ്സൊക്കെ പരത്ത്പ ഡ്രസ്സിന്റെ കൊ ഓ ഓല കയ്ലെത്തിയാ പിന്നെ കിട്ടൂലറിയ
കിട്ടൽ ആഹ
കോട്ട ഓൽ ഒന്നായിട്ടായിന്ന് വലിച്ചിടും ഉം വലിച്ചിടും എപ്പഴും ഞാനത് നേരെ വെക്കല
ആഹ വല്ലിയോള കളിച്ചോ ഒപ്പം
ആ ഓലൊക്കെ ഫോണെമലും മിറ്റത്ത്ക്കറങ്ങും എന്നാൽ മൂന്നാളും കളിച്ചും അയിന്ചളി മണ്ണ് ആക്കിയാണ്ട് പിന്നവിടെ പുറത്തൊന്നും ബാത്റൂം ഒന്നുഇല്ലേ സ്കൂൾ മുറിയൊന്നുയില്ല കൈ കാൻ അപ്പോ ഉള്ളത് യിത് പോണ്ടേ അപ്പൊ ഒരു എടങ്ങേറാണ്
ആഹ് ഇവിടെയന്നെ ഞങ്ങളതുണ്ട് പൊറത്ത് ശരിയാക്കിട്ടില്ല
ആഹ ആ അതോ ആഹ റൂമിലുണ്ട് റൂമിൽ പിന്നെ മറ്റേ റൂമിലാണ് ഞൻ ഞങ്ങള റൂമില് വിചാരിച്ച വെച്ചദയിനി അപ്പം ഏ ടാ കുട്ടിയക്ക് തൊട്ടിലൊക്കെ കെട്ടാൻ ആണ്ട് വലിയ റൂ ഞങ്ങൾ എടുത്തു മറ്റേ റൂമിലാ ബാത്രറൂം ഉള്ള
എന്നെ ശരിട്ടോ ഞാൻ
ആ ആ